ഹലോ
ഹലോ ഹലോ
കേക്കാമോ
കേക്കാം
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം സുഖം
മഴയോണ്ടോ?
ആഹ് ഇവടെ രാവിലെ മഴയൊണ്ടാരുന്ന് ഇപ്പം ഒന്ന് തോന്ന്നിക്കുന്നു
ആഹ് ഇവിടെ മഴയൊക്കെ ആയിരുന്ന് പിന്നെ വേറെ എന്താ പരിപാടി?
വേറെ പരിപാടി ഒരു കല്യാണവോണ്ട് വ്യാഴാഴ്ച്ചാ കല്യാണത്തിന് പോണം അതിന് മുന്നോടിയായിട്ട് അവിടെ ആഹ് വീട്ടില് ഇച്ചിരി വർക്കും കാര്യങ്ങളൊക്കെ ഒണ്ട് അമ്മക്ക്
ആഹ്
വർക്കൊക്കെ ചെയ്യണം
ഫുഡോക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു.
ആഹ്
ഫുഡ്‌ കഴിഞ്ഞു
എന്താരുന്നു സ്പെഷ്യല്
ഇന്ന് ബീഫ് ആരുന്നു.
ആഹ്
ഉം
പിന്നെ വേറെക്കെ എന്തോണ്ട് എന്താണ് ഇനി അങ്ങോട്ട് പരിപാടി വെറുതെ ഇരിക്കുമ്പഴൊക്കെ
വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മള് പരിപാടി ഹോബീസ് ആകെ പുസ്തകങ്ങള് വായിക്കും അതേ ഒള്ള്
ആഹ് ഏതൊക്കെ തരം പുസ്തകങ്ങളാ വായിക്കുന്നേ
കൂടുതലും നോവലുകള് ഇൻവെസ്റ്റിഗേഷൻ ത്രി ത്രില്ലറായിട്ടുള്ള നോവലുകളാ കൂടുതൽ വായിക്കുന്നത്
ആഹ് ഏതാ ഇഷ്ടപ്പെട്ട നോവല്
ഇനി കഥകളൊക്കെ കേക്കും
ഉം
ഉം
പിന്നെ ക്രിക്കറ്റ് കളിയൊന്നും കാണത്തില്ലേ?
ക്രിക്കറ്റും കാണും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഐ പി എല്ലി ന്റെ സമയങ്ങളാണല്ലോ?
ആഹ്.
പിന്നെ ആ ഏഴര തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആവുന്നതു വരെ നമ്മള് ക്രിക്കറ്റ് കാണലുവായിരിക്കും.
ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റാ അല്ലേ?
ആഹ്. സ്പോർട്സില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റാണ്.
ആഹ്.
അതുപോലെ ക്രിക്കറ്റ് കളിക്കാനും പോവും.
ആഹ്.
കളിക്കാനും പോവും.
ഉം ഉം ഉം.
ബോളിങ്ങും ബാറ്റിങ്ങും. എനിവേ ആഹ് ഏഹ് കീ എൻ കീപ്പിംഗ് ചെയ്യണെന്നുണ്ടെങ്കിൽ കീപ്പിംഗും ചെയ്യും.
ഓളിൻ വണ്ണ
അഹ് ഓൾറൗണ്ടർ.
ഓഹ് ഓക്കേ. പിന്നേ, ഏത് ടീമാണ്?
ഏഹ് ഞങ്ങള്ല് ഇപ്പം, ഐ പി എല്ലി ല് കെ കെ ആർ. കൊൽക്കത്താ നൈറ്റ് റൈഡ് ഡ്സ് എന്ന് പറയുന്ന ഷാറൂഖ് ഖാന്റെ ടീമാണ്.
ഓ ഓക്കേ ഓക്കേ. ഇനി എത്രൂസം കൂടെ ഉണ്ട് കളി?
ഇനി ഈ ആഴ്ചയും കൂടെ കഴിയുമ്പഴത്തേനെ പ്ലേ ഓഫിന്റെ കാര്യങ്ങളൊക്കെ ആയി. ഇനി കൊറച്ച് കളികളെ ഒള്ള്.
അഹ് ആഹ്. എത്ര ടീമുണ്ട് മൊത്തം?
മൊത്തം പത്ത് ടീമുണ്ട്.
ഉം.
പത്ത് ടീമില് നാല് ടീമാണ് പ്ലേ ഓഫില് കേറുന്നത്.
പിന്നെ അവര് നാല് പേരു ആയിട്ടുള്ള കളി.
അവര് നാല് പേരും. അവര് നാലു പേര് കളിച്ച് അതിനകത്ത് രണ്ടു പേരായി ഫൈനലിൽ വരുന്നത്.
ഉം നിങ്ങ
അത് കേറ്വോ കേറത്തില്ലേന്ന്, എല്ലാർക്കും ഡൂ ഓർ ഡൈ മാച്ചുകളാ ഇനിയങ്ങോട്ടുള്ളെ. ഏഹ്.
എന്ന് വെച്ചാ എന്ന് വെച്ചാ?
ജയിച്ചാൽ കേറാൻ ചാൻസുണ്ട്. ജയിച്ചില്ലെങ്കിൽ പോയി. എന്നുള്ള രീ തിയാ. എൽ ഒരുവിധം. അതിനകത്ത് ഒഫീഷ്യലി എലിമിനേറ്റ് ആയേക്കുന്നെ രണ്ടേ രണ്ട് ടീമുകളെ ഒള്ളു. മുംബൈ ഇന്ത്യൻസും എല്ല ന്നൊഫ് സൂപ്പർ ജെയിംസു. അവർക്കിനി പ്ലേ ഓഫ് കളിക്കാൻ പറ്റത്തില്ല.
പറ്റത്തില്ല ഓഹോ ഹോ. അത് എട്ട് ടീമാണ്.
ബാക്കി എട്ട് ടീമ്. എട്ട് ടീമില് ക്വാളിഫയർ ആയേക്ക്ന്നത് ഇപ്പം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ക്വാളിഫയർ ആയിട്ടുണ്ട്. അവർക്ക് പ്ലേ ഓഫ്
ഫൈനലിലുണ്ട് ഓഹോ ഹോ അങ്ങനെ
അവർക്ക് സെമി
സെമി കളിക്ക നേരിട്ട് കളിക്കാം
ആ നേരിട്ട് കളിക്കാം അൽ അവര് മാത്രമേ ക്വാളിഫൈ ആയിട്ടുള്ളൂ ബാക്കിനി മൂന്ന് സ്ലോട്ടുകളുണ്ട് മൂന്ന് സ്ലോട്ടില് ബാക്കി ഇത്രയും ടീം ഏഴ് ടീമ് ഏ ഏഴ് ടീമ്
ഉം
ഏഴ് ടീമും ആ മൂന്ന് സ്ലോട്ടിലേക്ക് വേണ്ടിട്ടാ ഈ ഏഴ് ടീമുകള് കളിക്കുന്നത്
കളിക്കുന്നത് ഹ് ഹ് ഇപ്പൊ ആര ഹൈ ലെവല് കെടക്കുന്നത് ബാംഗ്ലൂരാ ആണോ
ആ ഇപ്പം ടോപ്പില് ടോപ്പില് ബാംഗ്ലൂരാണ്
ഉം ഉം നിങ്ങടെ ടീമ് എത്രാമതാ
ഞങ്ങടെ ടീമ് എട്ടാമതാണ്
എട്ടാമത്തെ ടീം ഓക്കേ ഓക്കേ പിന്നെ ഇന്നു ഉണ്ടോ കളി
ആ എല്ലാ എല്ലാ ദിസോം വൈകുന്നേരം ഏഴരക്ക് പിന്നെ ശനിം ഞായറും ഒക്കെ ആകുമ്പം ചിലപ്പം
ഉം
രണ്ട് കളി വീതം കാണും
രണ്ട് കളി വീതം ഓക്കെ ഓക്കേ എന്ന് മുതൽ തുടങ്ങിയേ
കളി തൊടങ്ങിയത് മാർച്ച് മാസം
മാർച്ചിലോലെ ഓക്കേ ഓക്കേ ഇപ്പൊ കൊറെ നാളായല്ലോ
പിന്നെ രണ്ടു മാസത്തോളം ഉണ്ട് ഫുള്ള്
മ്മ് ഏകദേശം ഇതിന്റെ ഫൈനലൊക്കെ എന്നായിട്ട് വരും
ഫൈനല് ഈ മാസം തന്നെ ഉണ്ട്
മുപ്പതിനുള്ളിൽ കാണും
മുപ്പതിനുള്ളിലുണ്ട്
അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട്‌ ക്രിക്കറ്റ് കളിയൊന്നുല്ല
ഇല്ല ക്രിക്കറ്റ് ഉണ്ട് ഇനി അടുത്തത് ഇനി അടുത്ത മാസം പന്ത്രണ്ടാം ന്തി തോട്ട് വുമൻസിന്റെ ടി ട്വന്റി തുടങ്ങുക
അന്നേരം ഈ ബോയ്സിന്റെ മറ്റേ ക്രിക്കറ്റ്ല്ല
ഇല്ല ഇല്ല അല്ല ഇല്ലാന്നല്ല ഇനി അടുത്തെ മറ്റേ പരമ്പരകളാണ് ഇനി ഓരോ രാജ്യത്തോട്ട് പോയുള്ള കളികളാണ് ഇനിയുള്ളത്
ഓഹോ അതാ ട്വന്റി ട്വന്റിയോ
ആഹ ട്വന്റി ട്വറി ഉണ്ട് ഏകദിന ഉണ്ട് ടെസ്റ്റ് ഉണ്ട്
മ്മ് മ്മ് മ്മ് എല്ലാ കളിയും കാണല്ലേ
ആ ഞാനെല്ലാം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം എല്ലാം കാണും
ഓക്കെ വേറെ സ്പോർട്സ് ഒന്നും ഇഷ്ടമല്ലേ
സ്പോർട്സ് ഫുട്ബോള് നമ്മളും അത്യാവശ്യം കാണും
ആ ഇപ്പൊ ലെ ഇപ്പൊ അതിന്റെ കളികളൊന്നു ഇല്ലേ ഫുട്ബോൾ ഒന്നുല്ലേ
അല്ല ഇപ്പം ഐ എസ് എല് നടന്നുകൊണ്ടിരിക്കുകയാണ്
ഉം
പിന്നെ നമ്മൾ ഐ പി എല്ലോ ക്രിക്കറ്റിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് ക്രിക്കറ്റ് കാണാൻ വേണ്ടി
നമ്മൾ മറ്റേ ഇതിന്റെ ഹൈലൻസ്
ഉം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ
ഏതിലാ ക്രിക്കറ്റിലോ
ഉം
ക്രിക്കറ്റ് ഈ പ്ലേയേഴ്സ് ഇഷ്ടം പോലെണ്ട് എന്നാലും എന്റെ ഫേവററ്റ് പ്ലെയയർ ആയിട്ടുള്ളത് ഫേവറേറ്റ് പ്ലെയർ ആയിട്ടുള്ളത് റോബിൻ ഉത്തപ്പ എന്ന് പറയും
ഇന്ത്യ കളിക്കാരനാണോ
അതെ ഇപ്പം പുള്ളി കളിക്കാനില്ല
ആഹ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല
ഇല്ല ഇല്ല ഇപ്പൊ ഒരു ക്ലബ്ബിനും വേണ്ടി കളിക്കുന്നില്ല ഇന്ത്യക്കും വേണ്ടി കളിക്കുന്നില്ല
അപ്പൊ എന്താ രാജിവെച്ചോ
ആ പുള്ളി വിരമിച്ച്
ഓഹോ ഓഹോ ഒത്തിരു നാളായോ വിരമിച്ചിട്ട്
ആ വിരമിച്ചിട്ട് ഇപ്പം ഏകദേശം കുറഞ്ഞതരു കഴിഞ്ഞ സീസണില് ഉണ്ടായിരുന്നന്ന് അറിയവേ കഴിഞ്ഞ സീസണിലും ഇല്ലാ എന്തോന്നുന്നു അതിന്റെ മുന്നത്തെ സീസൺ വരെ ഉണ്ടായിരുന്നു ലാസ്റ്റ് കളിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ് കളിച്ചത്
ആഹ് രണ്ടാമത് ആരെ ഇഷ്ട്ടം
രണ്ടാമത് എന്ന് പറയുമ്പം അങ്ങനെപ്പോ എടുത്ത് പറയാനാന്നുണ്ടെങ്കി ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട് അവരെ ഇഷ്ടമാണ് ഇവരെ ഇഷ്ടമാണെന്നെല്ലാം പറയാൻ പറ്റും പക്ഷെ എന്നാലും നമ്മൾക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന ഒരാൾ കാണുമല്ലോ
ആഹ് ആഹ് ശരി ഓ അങ്ങനെ എങ്ങനെയ ഫുട്ബോളിൽ ആരാണ് മെസ്സി
ഫുട്ബോളില് നമ്മള് ഇന്റർനാഷണൽ കളിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മെസ്സിയെ ഇഷ്ട്ടമാണ്
ഉം ഉം
മെസ്സിയെ പിന്നെ അത് കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ഈ ഫുട്ബോൾ കാണുന്നതിനകത്ത് എനിക്ക് കൂടുതലും താല്പര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ത്ത് ഈ ജർമ്മനി ഹോളണ്ട് തമ്മിലുള്ള അല്ല ജർമ്മനിയും സ്പെയിനും തമ്മിലുള്ള ഇതായിരുന്നു കാണുന്നത്
ഉം
അതിനകത്ത് എനിക്ക് ജർമ്മനിയോടാണ് കൂടുതൽ താല്പര്യം തോന്നിയത് അതിനകത്ത് ഊസിൽന്ന് പറഞ്ഞണ്ടെരു പ്ലെയർ ഉണ്ടായിരുന്നു ഉം ആ പേരായിരുന്നു
ഇനി ഈ വർഷം ഒന്നും
ഉം
ഫുട്ബോൾ ഉണ്ട് ഫുട്ബോള് അടുത്ത വർഷമാണ് അതായത് എന്നാൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏയ് ആദ്യം അങ്ങണ്ടാന്ന് തോന്നുന്നത് വേൾഡ് കപ്പ് ഉണ്ട്
ആഹ് പിന്നെ അല്ലാതുള്ള ഫുട്ബോൾ പ്രീമിയർ ലീഗുകൾ അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അങ്ങനെ ള്ള ലീഗുകളെല്ലാം നടക്കുന്നുണ്ട്
ഉം ഓക്കെ കുറച്ചക്ക ഇഷ്ടമാണ്
ആഹ് നിങ്ങടെ നിങ്ങടെ ഫേവററ്റ് ടീം ഏതാ
ഞങ്ങൾ ചെന്നൈ ധോനി
ചെന്നൈ ആഹ് ആഹ് നിങ്ങള് ധോണിയുടെ ആൾക്കാര് അല്ലേ
ധോണിക്കാര ധോണിയ ഇഷ്ടം ഈ വട്ടം ധോനി കളിക്കാനില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
ആഹ് ധോനിയെ കാണാന് ഞങ്ങള് കളി കാണുന്നത് തന്നെ
അതുകൊണ്ട് ഇപ്പൊ കളി കാണത്തില്ലേ
ഏഹ്
അതുകൊണ്ട് ഇപ്പം കളി കാണില്ലേ
ഇല്ല ഇടക്കെങ്ങാണക്കെ നമ്മുടെ ടീമ്മ് അല്ലേ എന്തൊക്കെ ആയിന്ന് അറിയാൻ വണ്ടി ഒന്ന് ജസ്റ്റ് നോക്കും
ഉം എന്തോ ആയി ഇപ്പം
അറിഞ്ഞുകൂടാ
പിന്നെ നിങ്ങള് പറഞ്ഞതോ
ഇപ്പൊ നോക്കത്തില്ല സമയംആകുമ്പഴേ നോക്കത്തോള്ളു
ആഹ്
ആഹ് പിന്നെ വേറെ
വേറെ
എന്ന്നി എപ്പോഴാ കളിയുടെ സമയം
ഇന്ന് ഏഴരക്ക് വർക്കിംഗ് ഡേ വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ളത് ഏഴരയ്ക്കാണ് കളി വരുന്നേ
ആഹ് ഇന്നാരൊക്കെ തമ്മിലാ
ഇന്ന് ചെന്നൈയും ഹൈദരാബാദും
ഓഹ് ഇപ്പോ ചെന്നൈ എത്രാമതാ
ചെന്നൈ ആറാമത്
ആഹ് ഇന്നത്തെ കളി ഞങ്ങക്ക് ജയിച്ച പറ്റത്തുള്ളൂ അല്ലേ
തീർച്ചയായിട്ടും അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞ ഡു ഓർ- ഡു ഓർ ഡൈ മാച്ച് എന്ന് പറഞ്ഞത്
ഇന്ന് ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് നേരിട്ട് സെമി പോകോ
ഇല്ല ഇല്ല ബാക്കിയുള്ള ടീമുകളെ ബേസ് ചെയ്തിരിക്കും ബാക്കിയുള്ള ടീമുകളെ ബേസ് ചെയ്തിരിക്കും മുന്നോട്ടുള്ള ഇത്
ആഹ് ആഹ് ആഹ ആഹ് ഓഹ് അങ്ങനൊക്കെയാല്ലേ
പിന്നെ
ഉ നിങ്ങടെ ടീമിൻറെ കളിയിനിയെന്നാ
ഞങ്ങളുടെ ടീമിന്റെ കളി ഇനിയിപ്പം ഏതാണ്ട് നാളെയാണോ മറ്റന്നാളാണോ അറിയാൻ വയ്യ നോക്കണം
ഏതില ടിവിയിലാണോ കാണുന്നത് ഫോണിലാണോ കാണുന്നത്
ഞാൻ ഫോണിലാണ് കൂടുതലും കാണുന്നത്
ഒറ്റയ്ക്കാണോ അതോ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ആണോ കാണുന്നത്
അല്ല വീട്ടില് ഞാനും എന്റെ വൈഫും
ആഹ്
ടൈം എ എന്തുവായി
ടൈമ് ഒന്ന് ഇരുപത്തഞ്ച് ശരിയെന്നാൽ ഞാൻ വിളിക്കാം
ഓക്കേ